എന്തൊക്കെ നല്ല വർത്താനം
ഏഹ് അവടെ മഴയൊക്കെ ഇണ്ടോ?
ഇല്ല ഇവടെ മഴയൊന്നും ഇല്ല ഇവടെ നല്ല വെയില്ലാ
ഏഹ് അപ്പൊ എവടെയാ ഇള്ളെ അപ്പൊ?
ഞാൻ താമിഴ്നാട്ടിലാ പഠിക്ക്യാ
യെ എന്താ പഠിക്കിന്?
ണാൽ തറാപ്പി
ആാ അയിന് സ്കോപ്പോക്കെണ്ടോയ്ന് അത് പഠിക്ക്യൻ
ഉം പിന്നെന്താ അയ് നല്ല സ്കോപ്പ അയ് എന്താന്ന് അറിയോ നിങ്ങക്ക്
പിന്നെന്താ എൻ്റെ ഒര് സ്വന്തം അവടെ പഠിക്ക്ണ്ട് ഒള് അവടെണ് ഈ അവള് പഠിക്ക്ണെ
ഏ അയ് ശെരി ഞങ്ങള് കൊറച്ച് തൊട്ടാ അപ്പാറത്തെ കോളേജാ ഈ റോഡേന്നെ ഉം ഇവടെ നല്ല മഴക്കാറോക്കെ ഒണ്ട് പശെ മഴ പെയണില്ല
യെ അവടെ പെയ്യണോന്നും ഒണ്ടാവില്ല ഇവടെ ഇപ്പം മ ഇവടെ ഇപ്പോ മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുപ്പും അടിപൊളി ക്ലൈമറ്റാ
ഓ ഇവിടെ രാവിലെയൊക്കെ നല്ല ചൂടാ പക്ഷെ വൈന്നേരമ്പോ മ ക്കാർ ഇങ്ങനെ മൂടും പക്ഷെ മഴ പെയ്യില്ല
അത്ശരി
നല്ല മഴക്കാറുണ്ട് ന്ന ചെറി ചെറിയ തണുപോക്കേണ്ട്ട്ടോ രാത്രി ആമ്പൊക്കെ തണുപ്പും കാറ്റൊക്കെ ഉണ്ടാവും പക്ഷെ മഴ പെയില്ലന്നുള്ളു
ശ ഇ കളിയൊക്കെ കണ്ടോ
കളി കണ്ടിട്ടില്ല എഴുതാണ്ടാരുന്നു ഒരു എക്സാം ഉണ്ട് ഞ ഇൻ്റേണൽ ആരുന്നു അപ്പൊ ഒരു ഇൻ്റേണൽ എഴുതാതെ ഞാൻ നാട്ടിക്ക് മുങ്ങി അപ്പൊ ആ മാം പർന്നു ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള് ആൻസർ ചെയ്തിട്ട് വരാന്
അത് ശരി അപ്പൊ എക്സാമിൻ്റെന്ന് എന്താ കാട്ടിന്ന്
എക്സാമിനോ
ആ എക്സാം എഴുതാണ്ടേർന്നു
എക്സാം എഴുതാതെ നാട്ടിക്ക് പോയി ലീവ് എടുത്തിട്ട്
അത് ശെരി അങ്ങനെ അങ്ങനെക്കെ പറ്റോപ്പൊ
ആ അത് പറ്റും അത്ര സീനൊന്നുല്ല പക്ഷെ എല്ലാതും നമ്മൾ അറ്റൻ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഏതെലൊക്കെ നമ്മൾ അറ്റൻ്റ് ചെയ്യണം ഇതിപ്പോ ഒന്നല്ലേ അറ്റൻ്റ് ചെയ്യാതിരിനിട്ടൊള്ളു അപ്പൊ കൊഴപ്പല്ല ഉം എന്നിട്ട് അപ്പൊ അതി ആൻസർ ചെയ്യണ്ടേ
ഓ ന്റവിടുത്തെ ടീമൊളൊക്കെ എങ്ങനെ അടിപൊളിയ നല്ല നല്ലോട്ടിളാണോ
ഓ നല്ല വൈബായെല്ലാരും
അത് ശരി
ഉം അതെ
ആ
എന്നിട്ട് കളി കാണാൻ പോയോ ഉം ഫുഡ് കഴിച്ചു
കളി കണ്ടു ഇവിടെ ക്ലബ്ബുണ്ട് ക്ലബ്ബിലിരിന്നിട്ടാ അപ്പ എല്ലാരുംബടെയുള്ള കളികാണലാരുന്നു അതെല്ല അടിപൊളി രസ
ഉം അവിടെ ഞങ്ങളെ ചെക്കന്മാരൊക്കെ മറ്റേ റൂമിൽ പ്രൊജക്ടർ ഇടിട്ട് സീനിയേഴസും ജൂനിയേഴസും എല്ലാരും കൂടിരുന്ന് ഇങ്ങനെ കാണണത് അങ്ങനെ വീഡിയോടുത്തിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നായിരുന്നു ബ്രസീൽ ഫസ്റ്റ് ഗ്യോൾ അടിച്ചില്ലല്ലോ അപ്പൊന്നിട്ട് ഓരോ ഊക്കിട്ട് സ്റ്റോറി ക്കട്ടെരുന്നു
ഉം ശരി ഇവടെ ഒറ്റക്ക്ന്ന് കാണുമ്പോ ഭയങ്കര ബോറാ നേരെ മറിച്ച് കൊറെ ആൾക്കാരുണ്ട് എല്ലാരെ എല്ലാരുകൂടി കാണുമ്പോ ആൾക്കാര് ഊക്കി ചെയ്യാ അങ്ങനെയൊക്കെ ചെയ്യാം
രസ
ഓ
അപ്പൊ വീട്ടിൽന്നൊന്നും പറയൊന്നൂല്ല എന്നും ക്ലബ്ബ് പോയിരിന്ന് കളി കണ്ടാ?
എന്ത് വീട്ടുകാരൊക്കെ നമ്മടെ കൈയിലല്ലേ വീട്ടുകാരൊക്കെ നമ്മുടെ കയ്യിലല്ലേ ഇപ്പ പിന്നെ നമ്മക്ക് എന്താ പേടി എപ്പ വേണങ്കി കേറാ എപ്പ വേണെങ്കി ഇറങ്ങാ
നിങ്ങക്ക് വൈബ് ആ
നമ്മക്കും എല്ലാർക്കും വൈബല്ലേ പിന്നെപ്പ എന്താ
ഞങ്ങളെ വീട്ടിന്നൊന്നും അങ്ങനെ വുടോന്നുമില്ല എന്താപ്പ ഇത്
ഞാൻ പറഞ്ഞ ഇന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ ഓള അടിപൊളി വൈബ ഒരു പേടിയും പേടിക്കണ്ട ഏത് നേരത്ത് വേണങ്കിറങ്ങാ ഏത് നേരത്ത് വേണങ്കിപോവാ അങ്ങനെയൊക്കെണ് അതോണ്ട് ഓൾക്കൊക്കെ സുഖ
അതെ അതെ പാവം കുട്ടി പാവം ഞങ്ങൾ ഞങ്ങക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല
നിങ്ങൾ അവിടെരിക്കി ഇങ്ങള് പഠിക്കാനല്ലേ പോയീണ് അപ്പൊ പഠിച്ചാപോരെ
പക്ഷെ ഫ്രണ്ട് ഉണ്ട് എന്റെ ഇവിടെ ഓൻ ഇടക്ക്‌ ചോദിക്കും ചായ കുടിക്കാൻ പോവാ അന്റെ കഴിഞ്ഞോ എഴുതല് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസേജ് അയക്കും
ആഹ് ഓന്റെ ഉദ്ദേശം പോകാറ് എന്തേലും ചെലപ്പം അത്ര നല്ലാളൊന്നും ആവൂല്ല
ഏഹ് ഓൻ നല്ല ആളാ പാവാ
എല്ലാ നമ്മളിപ്പാ എല്ലാ കണ്ണി കാണുന്നോരും പാവാണെന്നില്ലല്ലോ അപ്പൊ
ഓനെ കൊറച്ച് ആയി കാണാൻ തുടങ്ങണു അപ്പൊ പിന്നെ പാവാന്ന് വി വിചാരിക്കണുണ്ട്
എന്നാലും നമ്മളെ കണ്ണടച്ച് അങ്ങനെ ആരെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല ചിലപ്പോ ചിലവരടു ചിലപ്പോ ചിലവര് അടുത്തറിയുമ്പോളാവും ചിലരുടെ സ്വഭാവം മാറുന്നതും അപ്പം നമുക്ക് ആകെ ടെൻഷൻ ആവും
വന്നിട്ട് ഇപ്പോ പോവുമ്പഴ് ഫുഡ് നാട്ടിൽന്ന് വരുമ്പോ കുറച്ച് ദിവസത്തേക്കുള്ളത് കൊണ്ടു വരും അപ്പോ ചപ്പാത്തിയും മീൻകറി ഉം ചിക്കൻ ഫ്രൈയും ഒക്കെ കൊ
ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ളോണ്ട്
ആഹ് മോരും കൂട്ടാനും സാമ്പാറും
ഉം എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി തിന്നോ
ഇല്ല ഞാൻ ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ
അപ്പൊ കുക്കിംഗ് ഒക്കെ അവിടെ റൂമില് എങ്ങനെ ഒറ്റക്ക്‌ അതോ നിങ്ങള് ഒരാള് നി അതോ കുറേ ആൾക്കാരുണ്ടാവും
ഞങ്ങള് മൂന്നാളാ നിക്കണത്
അത് ശെരി പിന്നെ എങ്ങനെ ഒപ്പമുള്ളവരൊക്കെ എന്താ അവസ്ഥ
ഇവിടുള്ളൊര് നല്ല കുട്ടികളാണ് ഞങ്ങള് നല്ല സ്നേഹത്തിലാ പോണത് സ്നേഹവും സമാധാനവും ആണ് ഞങ്ങളുടെ ഐക്യം
അതല്ലേ വേണ്ടെ പിന്നെ അപ്പളല്ലേ നമ്മക്ക് ആ ഒരു രസം കി
ഉം അപ്പളല്ലേ ഇവിടെ നിക്കാൻ തോന്നുള്ളൂ ഞാൻ പിന്നെ നാട്ടിക്കൊന്നും അധികം പോവലൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എപ്പഴും ഇവിടെ തന്നെയാ നിക്കല്
ഓ അത് ശെരി
ആഹ് എന്തൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പ്ര ച്ച് ഒന്നുമില്ലല്ലോ അപ്പൊ നമ്മക്ക് ഇവിടെ എല്ലാരും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാം
അതെ അപ്പൊ നാട്ടില് ഇപ്പോ വരാൻ കാത്തിരിക്കുന്നവര് അങ്ങനെ വല്ലവരുണ്ടോ
ഏയ് അങ്ങനൊന്നും ഇവിടെ ആരുമില്ല ഇവിടെ എല്ലാരും വട്ടബല ലവേഴ്സാണ് അതാണ് ഞങ്ങടെ സ്ഥലത്തിന്റെ പേര് എല്ലാരും വട്ട ബല ലവേഴ്‌സ് ആ ആരും നാട്ടിക്ക് പോവില്ല നാട്ടിക്ക് ചിലപ്പോ രണ്ടു മാസ സം കൂടുമ്പം എപ്പഴേലുമൊക്കെ ഒരു വട്ടം പോയാ പോയി അതും വേണം വേണ്ടാച്ചിട്ടാ പോവല് ൻ ഏ വീട്ടിൽ നിന്ന് ഇവടെ ആരക്കും വേണം തോന്നരില്ല
കുട്ട്യോള് അല്ലാതെ വേറെ ആരെങ്കലും തോന്നലുണ്ടോ?
ഇല്ല വേറെ ആര് വേറെപ്പ ആരെ കാണാൻ തോന്നാ?
ശേ ഭയങ്കര സ്പെഷ്യലായിട്ട് ആരുമൊന്നുമില്ല
ഏയ് സ്പെഷ്യൽ ആയിട്ട് ആരും ഒന്നുമില്ല.
മോശാട്ടോ
അണക്ക് സ്പെഷ്യൽ ആയിട്ട്ണ്ടോ ആരെങ്കിലും?
ഓ പിന്നെന്താ?
ആരാള്ളത്?
ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ സ്പെഷ്യൽ ആളാണേ
ഉം
ആ ഞങ്ങളെപ്പോഴും വിളിക്കും സംസാരിക്കും നാട്ടിൽ വരുമ്പോ കാണും ചെലപ്പോ അവളെ കൊണ്ടാനും കൊണ്ടാക്കാനൊക്കെ പോവും
ഉം അപ്പോ അനക്ക് ഓളെ ഇഷ്‌ടാ?
പിന്നേ ഇയ്ക്ക് ഭയങ്കര ഇഷ്ടല്ലേ?
ഉം
അപ്പോ പിന്നെ അപ്പള് ഇടക്കിടക്ക് വരാൻ പറയും ഞാൻ. ഞാൻങ്ങനെ പറയും. രണ്ടാഴ്ച കൂടുമ്പോ പറയും. വര്വോ വര്വോ ചോയ്ക്കും. അപ്പോ ഓള് വരില്ലാറയും.
ഉം
പിന്നെ വരുട്ടോ
ഏ
ആൾ കൊറച്ച് ഇതൊക്കെയാണെങ്കിലും പാവാണ്.
ഉം
ഉം ഇക്ക് ഭയങ്കര ഇഷ്ടാ
ഉം
ഉം ഇപ്പ പിന്നെ അതോണ്ട് ഒരു രസത്തിലൊക്കെങ്ങനെ പോണു. അല്ലെങ്കി ഇപ്പമ്മളൊന്ന് ആലോചിച്ചോക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ട് ഭയങ്കര ഒരു രസോണ്ടാവില്ല
ഏ എന്താ രസംണ്ടാവായി? നാട്ടിലപ്പോ ഫ്രൻസ് ഒന്നൂല്ലേ രസംണ്ടാവാൻ?
നാട്ടിലാരുല്ലേ നാട്ടിലെല്ലാ ചെക്കൻമാരും ഒപ്പള്ളവരൊക്കെ പൊറത്തേക്ക് പോവാണ്. അങ്ങട്ടും ഇങ്ങട്ടും പോയിട്ട്പ്പോ ഒന്ന് രണ്ടാൾക്കാരേള്ളു പണ്ട് ഞങ്ങളെത്ര ആൾക്കാരുണ്ടായിരുന്നാ അപ്പോ പണ്ട് ഞങ്ങളൊരു പരുവാടി ക്ക എറങ്ങാ പറഞ്ഞാലന്നെ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാര് ഞങ്ങള ഒപ്പം നിന്നിരുന്നു ഇപ്പോ രണ്ടും മൂന്നാളുകളായി
ഉം ഇന്ന്ട്ട് ഇയ്യ് ഇപ്പോ എന്താ ചിയ്യണത്?
ഞാനിപ്പോ ഡിഗ്രിക്കേ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് കൊല്ലായി. രണ്ടല്ല രണ്ട്മൂന്ന് ല്ലോക്കേയി. മൂന്ന്കൊല്ലായി രണ്ട്മൂന്നാല് കൊല്ലം ജോലി നമ്മൾ ഗവൺമെന്റ് സർവീസ് ആന്നൊക്കൊണ് അപ്പ പിന്നെ അതിന്റേതായ സമയം എടുക്കും ഓ ആ ഇൻഷാ അള്ളാ കേറുണ്ടാവും അടുത്തെങ്ങാനു ന്നാണ് വിചാരിക്കണത്
ഉം ബിജാരിക്ക മാത്രേള്ളൂ പഠിക്കണണോന്നൂല്ല്യേ?
പഠിത്തണ്ടേ പഠിത്തൊക്കെ നടക് ക്ക്ണ്ട് പഠിത്തോന്നും കൊഴപ്പല്യാണ്ട് അങ്ങനെ പോണു. ഇണ്ട് എക്സാമുകളോക്കണ്ട് അടു അടുത്താഴ്ചയും അയിന്റെ അടുത്താഴ്ച ഒക്കേ ആയിട്ട്ങ്ങനെ ഒണ്ട് അടുത്തായ്ച്ച പാലക്കാട് കൽപ്പാത്തിന്ന് പറയും കേട്ടുണ്ടോ?
ഉം. കേട്ട്ണ്ണ്. ഞങ്ങള് പോയിട്ടുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിനൊക്കെ ആഹ് പ്രശം വന്നായിരുന്നു
ആഹ് ഞങ്ങളും വന്നിരുന്നു
ഏ
നങ്ങൾ വന്നു നങ്ങൾ ഒരു മൂന്നാല്ഞ്ചറക്കെ ഫ്രണ്ട്സ് അങ്ങനെ വന്നിരുന്നു
അയ് ശരി ഉം
ആ അത് കണ്ടിണ്ടല്ലേ ആ നമ്മളപ്പോ ഈ കേട്ടിട്ടേ ഉള്ളു കാണാൻ പറ്റിട്ടില്ല ഇ പ്രാവശ്യം അതുകൊണ്ട് അവള നിർബന്ധകാരനെ പോയി ഒരാളിങ്ങനെ പിരികെറ്റിയതാ അപ്പൊ പിന്നെ അത് കാണാനുള്ള ഭാഗ്യണ്ടായി
എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞട്ടുള്ള എക്സാം എന്തി എക്സാ ആ വരുന്നത്
അത് ഫയർ ഫോഴ്സ് ആ അടെ കഴട്ട ഉണ്ട് ഫയർഫോഴ്സിൽ എക്സാം വതുണ്ടേ വെറുതെ പിടിച്ച് കേറ്റാൻ പറ്റില്ലല്ലോ
ആ
ഇക്ക നല്ല പണിയല്ലേ
ഫയർഫോഴ്സിന് ഇപ്പോ എന്താ പണി പ്രത്യേകിച്ച് പണിയന്നുമില്ലല്ലോ തീ വരുമ്പോ വള്ളങ്ങനങ്ങന
അതാണ് അതാണ് എല്ലാരുടെയും ഒരിത് അങ്ങനെ വിചാരിക്കും ഫയർഫോഴ്സിനൊരു പണിയില്ലന്ന് പക്ഷെ ഫയർ ഫോഴ്സിനൊക്കെ നല്ലോണം പണിയുണ്ട്
എന്ത് പണിയാലേ
അത നമ്മള്
അവ ഒരു വെള്ളപ്പൊക്കൊക്കെ വരുമ്പോ അനത്തൊരുമ്പോല്ല അവർക്ക് നല്ല പണിണ്ടാവുക
അത് നല്ല പണി തന്നെല്ലേ ഒന്ന് ആലോചിക്കു ഒരു ഫ്ലഡ് എങ്ങാനും വന്നതാക്കുമ്പോ അതെത്ര വലിയ പണികളാ
ആ ശരി
അത് നല്ല പണികളാണ് അപ്പൊ പിന്നെ നമ്മള് കൊച്ചായി കാണാൻ പാടില്ല ആ നിക്ക് പിന്നെ സുഖവലോല്ലേ ക്ക് പിന്നെ ഇതുകൊണ്ട് നേരെ അതിറെ ഫീൽഡിലേക്ക്ന്നെ പോണു അപ്പ പിന്നെ അങ്ങനെ അങ്ങനെ പോവാലോ സുഖായിട്ട് ആ ലാഭല്ലത്
ഉം അതെ ലാബ
പിന്നെ എന്താ വർത്താനം
പിന്നെ എന്താ അങ്ങനപ്പോ പോണു
ഇനിയിപ്പോ നാളെ ക്ല നാളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ ഓ ഇപ്പ എത്ര ലേറ്റ് ആയിട്ട കിടക്കലു എന്നും
ചിലപ്പോ നാട്ട കിടക്കും ചിലപ്പോ ലേറ്റ് ആയിന്ന് വന്നപ്പോ കൊറച്ചു നേരം കിടു പറഞ്ഞു
അ ശരി
ശെരിട്ടോ
ആ എന്നാ ശരി ശരി ശരി